ഹലോ
സുഖല്ലേ?
അതെ സുഖാണ്, എന്താ പരിപാടി?
ഞാ ഇപ്പോ അങ്ങനെ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോ അങ്ങനെ ടൈം കിട്ടിയപ്പോ അങ്ങനെ വിളിച്ചോക്കിയതാ.
ഗെയിമ് പറഞ്ഞപ്പോ ഞാന് ഞാൻ കളിക്കലില്ലാ പക്ഷേച്ചാല് ഞാന് ഈ ചങ്ങായിമാര് ഇങ്ങനെ കൂടണ്ടാകുമ്പ ലുഡോ അങ്ങനെ ന്ന് ഗെയിം എടുക്കാ അല്ലാതങ്ങനെ മറ്റേ മ്മക്ക് ന്റെ ചങ്ങായിന്മാരന്നേ പലരും ഈ ഒറക്ക് ഒയിച്ചിട്ട് ഗെയിം കളിക്കലില്ലേ ഇപ്പോ പസ്സ് കളിക്കണ കുറെ ആൾക്കാരിണ്ട് പിന്നെ ഫ്രീ ഫയർ അങ്ങനത്തെ കുറേ ഗെയിം കളിക്കും ക്ഷേ ശെ ആ ഒരു ഇതിലൊന്നും വല്യ താല്പര്യമില്ല ഗെയിമ് എന്നുള്ളത് ഞാന് അത്രം ഒര് ഇതിനോട് താല്പര്യല്ലാ പിന്നെ കളിച്ചീനു അപ്പോ എപ്പഴേ എന്ന് വച്ചാല് നമ്മക്ക് ഫുട്ബോളൊന്നും വേറെ വല്ല ഗെയിമുകളുണ്ടോ അങ്ങനെ പാസ്സിട്ട് കളിക്കുന്ന ഗെയിമുകൾ അത് കളിക്കും അല്ലാതെ ഇങ്ങനെ ഇതിന് വാണ്ടി സമയം ചെലവയി ക്കാ ആ ഒരു മെൻ താല്പര്യല്ലാത്ത ആളാ ന്റെ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോ ഇച്ച് പിരാന്ത് പിടിച്ചും എന്ന് വെച്ചാല് ഓരിക്കൊരു ഉറക്കൊ ഒരു കാര്യം ഉണ്ടാവില്ല രാത്രിയും രാവിലില്യാതെ അങ്ങനെ ഗെയിം കളിച്ചാ പിന്നെ പ്പോ ഓരെ പറഞ്ഞിട്ട് കാര്യല്ല അവരോട് ഇത്രയും ഇൻക് ഇഷ്ടാണ്. അവരിക്കില്ലാത്ത താല്പര്യം എനിക്കുണ്ടാകും ഇങ്ങനെ ഗെയിം ഇഷ്ടല്ലാത്ത ആളാണ് പിന്നെ കളിക്കാന്ന് പറഞ്ഞത് നമുക്കറിയാം മിനിമിറ്റിയാ അങ്ങനത്തെന്തേലും ഗെയിം കൂട്ടുകാരെ കൂടെ ഇരിക്കുമ്പോ കളിക്കും പിന്നെ ലൂഡോ പോലെ ഗെയിം കളിക്കും. അല്ലാതെ അയിന് വാണ്ടി ഇരിക്കാ ഗെയിം കളിച്ച ആ ഒരു താല്പര്യല്ലാത്ത ആളാ. കാരണം നമുക്കറിയാ വെറുതെ സമയം ഒരു ഉപകാരം കിട്ടൂല പിന്നെ ഇപ്പം ഗെയിം കളിക്കാന്നിണ്ടങ്കി പൈസയിണ്ടാക്കണ ഇത് കളിച്ച കുഴപ്പല്ല്യാ പ്പോ നമ്മക് അറിയ പല ഗെയിമ് കളിച്ച് കളിച്ച് പൈസ ഇണ്ടാക്കണെ അത് സ്ട്രീമ് ചെയ്യാ അത് പ്രത്യേകിച്ച് ഈ ഫ്രീ ഫയറ് പബ്ജി പോലെ ഗെയിമുകളൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ആൾക്കാരെ കാണിച്ച് കൊടുത്ത് അങ്ങനെ പൈസയിണ്ടാക്കണ രീതി അതൊക്കെയാണേ പിന്നെ കുഴപ്പില്ല. ഇതിപ്പ നമ്മക്ക് എന്താച്ചാ ഒരു ഉപകാരോല്ല പിന്നെങ്ങനെ കളിച്ചാ കളിച്ചാ ഇതള്ളൂ. പിന്നെപ്പ എന്താച്ചാല് ഞാൻ മനസ്സിലാക്കുന്ന പെസ്സ് ഒക്കെ ഒരുപാട് കുട്ടിയാൾ കളിക്കിണ്ട് പിന്നെ ഓലോരു അതൊരുപ്പോ സാമ്പത്തിക ഒരു വരുമാനം കൂടി ആക്കുന്ന കുറേ കുട്ടികള്ണ്ട് അവരെച്ചാല് കൊറെ കള്ച്ചിട്ട് നല്ല നല്ല രീതിയില് കൊറച്ച് ആക്കിട്ട് വേറ വിക്കുന്ന രീതികളൊക്കെണ്ട് അതിന് കോഴപ്പല്ല അല്ലാതെ വെർതെ കൾച്ചാ സമയം നമക്ക് രസത്തിന് കളിച്ചാ കൂട്ടുകാരോട് കൂടെ കള്ച്ചാ എന്നിട് മറ്റൊരു ആൾക്കാരട്ട് വർത്താനം പറയാ ആക്കാര്യയൊന്നും ല്ലല്ലെ കൂ കൂടുതൽ ടൈം എന്താലും വീട്ടിലിരിക്ക അതൊരുപാട് തരത്തിൽ പ്രയാസം ഉണ്ടാക്കും നമക്ക് എന്താ പറ നമ്മളെ ആരോഗ്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും വെല വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഗെയിമ് കളിക്കാ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഇത്തര രീതിയില് ഏതൊക്കെ ഗെയിമുകൾ കളിക്കുന്ന ഒരാളാണ്
ഞാനേ ഗെയിമ് റയുമ്പോ ഞാൻ പറഞ്ഞതേ ഞ കൊർച്ച് നേരെ കളിക്കാറുള്ളു ഇപ്പത്തെ കാലത്ത് ഗെയിം അഡിക്ഷൻ ന്ന്ള്ളത് ഒരു തല മുറേ ബാധിച്ചോര് മാറാ വ്യാജിയാണല്ലോ ഇപ്പത്തെ കൊറേ കുട്ടികളെ ഗെയിം അഡിക്ഷനിലൂടെ ഏ വളരെ വലിയ രോഗ ത്തിലേക്കും വിഷാദ രോഗത്തിലേക്കും താല്പര്യമില്ലായ്മ ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരി ക്കാ അങ്ങത്തെ പല രോഗങ്ങളിലേക്കും കടന്നിരിക്കാലോ അതുമാരി അത്ര ക്കൊന്നും ഞാൻ കളിക്കാറില്ല ഞാന് എപ്പളേങ്കിലൊക്കെ ബുദ്ധി വികസിക്കാനുള്ള ചെല ഗെയിമുകളുണ്ട് ചെലെ ഏ ട്രിക്കുകൾ ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിമുകള് ചില ലെറ്റേഴ്സിന്റെ ഗെയിമുകള് നമ്പേഴ്സിന്റെ ഗെയിമുകള് അതാ ഞാൻ കളിക്കാറ് അത് ഇങ്ങന എപ്പളെങ്കിലൊക്കെ ടൈം കിട്ടുമ്പോ കൊറ്ച്ചീച്ച കോറ്ച്ചീച്ച ങ്ങനെ കളിക്കും പക്ഷെ ഇപ്പത്തെ കുട്ടികളെ കൊർച്ച് ഞാൻ അന്വേഷിച്ചു ഞാൻ കൊർച്ച് ഇതിനെ കൊർച്ച്ക്കെ കൊർ അറിണ ഒരാളാണ് അപ്പൊ അങ്ങനെ കൊറേ നോക്കിയപ്പം ആളുകളൊക്കെ രാത്രി രണ്ട് മണി മൂന്ന് മണി വരൊക്കെ നീളുന്ന സ ട്രെയിനിങ് ഗെയിമിങ് ഗെയിമ് കളിച്ചോണ്ടിരിക്ക രാവിലെ ഗെയിമ് കളിച്ചോണ്ടിരിക്ക ഒറക്കക്കുറവ് ആഹ് രീതിയില് ക്കാണ് ഇപ്പോ ഗെയിമിങ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മൻ മനുഷ്യ ശരീരത്തിന് മനസ്സിനെയും ഒക്കെ വളരെ ദുഷ്കരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നകാര്യത്തി ഒരു സംശയും ഇല്ല കാരണം അതിനെ കുറിച്ച് കൊറേ പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഗെയിമിംഗ് കൂടുന്നതിനെ കുറിച്ചാണ് അത് മനഷ്യ നിൽ ഒരു ഉപകാരമില്ല ഈ ഗെയിമ് കൂടുതൽ കളിക്കുന്ന മ വ അവയിൽ ഗെയിമിംഗ് കളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ ഗെയിമിംഗ അവർ കൂടുതൽ ശതമാനം കളിക്കുന്ന ഒര് ടൈമിൽ സമയം കളിക്കുന്നതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല അതുകൊണ്ട് തന്നെ അവരുടെ പക്ഷെ ഉപകാരം ഇല്ല എന്ന് മാ മാത്രല്ല ഉപദ്രവമാണ് അവർക്ക് അവരുടെ ശരീരത്തിനും മനസ്സിനൊക്കെ അത് വള വളരെ ഉപദ്രവകരമായിട്ടുള്ള രീതിൽ ബാധിച്ചിട്ടുണ്ട് കാരണം ശരീരം ഭയങ്കര ഒറ ഒറങ്ങേണ്ട സമയത്താണ് ഒറക്ക്ന്നുള്ളത് ശരീരത്തിനൊര് എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരു വിശ്രമം കൊടു ഒന്ന് സമയമാണല്ലോ ഒറ് ക്ക്ന്നുള്ളത് മനുഷ്യനൊര് ജീവിത ഒര് ദിവസം എത്ര മണിക്കൂറ് ഒരു ആറ് മണിക്കൂറ് ആറ് ടു എട്ട് മണിക്കൂറ്ഉറങ്ങേണ്ട ആളാണ് മനുഷ്യന് എന്തായാലും അപ്പൊ ആഹ് ഒറക്കൊക്ക വെട്ടി കൊർച്ച് കൊണ്ട് മൂന്നും നാലും ന്നാ മൂന്ന് മണിക്കൂറ് മൂ ഏറിപോയ തന്നെ മൂന്ന് മണി ക്കൂറ ഒറങ്ങുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് ചെല കുട്ടികൾ തീരെ ഒറങ്ങാതെ ഇരിക്കുന്നുണ്ട് ഗെയിംമ് കളിച്ചിട്ട് അത് ശരീരത്തിന് എന്തായാലും അത് ബാധിക്കും അപ്പൊ ഈ ഇങ്ങനെ ഈ ഗെയിം അഡിക്ഷനിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ ചെറിയ രണ് ഒന്ന് രണ്ട് ഗെയിം എപ്പോഴെങ്കിലുക്കെ സമയം കിട്ടു മ്പോ മാത്രം കുറച്ച് സമയം കളിക്കുന്നല്ലാതെ വേറെ താങ്കൾക്ക് എങ്ങനെ എന്തെങ്കിലും ഗെയിം അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടോ?
അത് ഞാൻ പറഞ്ഞു അത് ഒരു ഗെയിം അഡിക്ഷന്ന്ന്പറയാൻ പറ്റൂല്ല അതിനോട് ഇങ്ങനെ കൂടുതൽ സമയം ഇ ക്കുന്ന സ്വഭാവം ഇല്ല പർഞ്ഞില്ലേ എപ്പളേങ്കിലും ഞാൻപ്പൊ ഗെയിം കളിച്ചിട്ട് ഇപ്പൊ മുമ്പ് കളിച്ചിട്ട് ഒരാഴ്ച ഗെയിമ്കളിച്ചിട്ട് അല്ലാതെ ഗെയിം കളിക്കലില്ല ഒന്നാമത് ഞാൻ പർഞ്ഞ പോലെ ആച്ച ആ ഒരു താല്പര്യല്ലാതെ മേഖ ഗെയ്മ് കളിക്കാന്ന്ള്ളത് പിന്നെ ഇപ്പ കൂട്ടുകാ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അങ്ങനത്തെഗെയിമോക്കെണ്ടല്ലോ കൂട്ടുകാരെ കൂടെരുന്ന് കളിക്കുന്നെ അങ്ങനത്തെ ഗെയിമുകളൊക്ക ഉണ്ടായി കുറച്ചും കളിക്കാന്നല്ലാെ അങ്ങനെ ഒറ്റക്കെ ഇരുന്ന് ഗെയിം കളിക്കുന്ന അപ്പൊ ഫ്രീ ഫയർ പബ്ജി അത് ഞാൻ മുമ്പോരുവെട്ടം കേറ്റിയിട്ടുണ്ട് പക്ഷെ അത് ആദ്യദിവസം ഞാൻ കേറ്റി അപ്പെ തന്നെ ഡിലീറ്റ് ആക്കിട്ടണ്ടായി ഇച്ച ഒരു താൽപര്യം അറിയില്ല അപ്പൊ ഞാൻ ഒഴിവാക്കി ഇത് താല്പര്യം ഞ കളിച്ചട്ടരു കാര്യല്ലല്ലോ ഇന്നത്തെ കുട്ടികൾ വെച്ചാൽ അത് വലിയ രീതിയില് ഇന്തൊക്ക സംഭവം കാണ ഒരുപാട് കുട്ടികളുണ്ട് പലരും നമ്മുക്കറിയാം എന്നിപ്പോ ഒരുപാട് രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൾണ്ടാവാണ് കാരണം ഇങ്ങൾ പറഞ്ഞ പോലെ രാത്രി ഇല്ലാതെ രണ്ട് രാത്രി രണ്ട് മൂന്ന് മണി വരെ ഗെയിം കളിച്ചോണ്ടിരിക്കും എന്നട്ടാ നമ്മള കളിച്ചിന്റെ ആഹ് മൊബൈലിന്റെ വെളിച്ചം കണ്ണിക്ക് അടിച്ചിട്ട് ഉറക്കം ഉണ്ടാവില്ല പിന്നെ രാവിലെ സ്കൂൾ പോകുമ്പോൾ സ്കൂൾ ശ്രദ്ധ സ്കൂളിൽ ടീച്ചർ പറഞ്ഞ അധ്യാപകർ പറഞ്ഞ കാര്യം ശ്രദ്ധിക്ക ക്കാനൊന്നും പറ്റൂല്ല അത്രപ്പോ അഹ് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇത്തരം ഗെയിമുകളൊക്കെ പിന്നെപ്പപ്പോ ഞാൻ മനസ്സിലാക്കി വെച്ചാല് ഇന്നത്തെ ഗെയിമുകൾ എന്നുള്ളത് കൂടുതൽ പുതിയ ഗെയിമുകൾ വന്നുകൊണ്ടിരിക്കയാണ് നമുക്കറിയാം ഒരുപാട് ആളുകള് ഇപ്പൊ പൈസ ഉണ്ടാക്കാന അടക്ക മാർഗം ആക്കി ഞാൻ പറഞ്ഞ പോലെ രാത്രികളിൽ ഇങ്ങനെ ഗെയിമിങ്ങ കിടാത് ആളുകൾ കാണുന്നു പലരും പൈസ കൊടുക്കും ആഹ് രീതിലൊക്കെ ഉണ്ട് അപ്പൊ അതിനൊരു വാണിജ്യവത്ക്കരിക്കുന്ന രീതിയിലേകൊക്കെ സമുദായം മാറി പക്ഷെ ഞാന് അതിനെ പൂർണ്ണമായും എതിർക്കണ്ട് കാരണം വേറെ എത്ര നല്ല നല്ല പരിപാടികൾ ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് അതിന് ഗെയിമ് കളിച്ചിട്ട് ഇങ്ങനെ ആളുകളെ മറ്റുള്ളവരെ കൂടി ഈ ഒരു വയിലേക്ക് കൊണ്ടുപോകുന്ന ആഹ് ഒരു പ്രവൃത്തിയോട് ഞാൻ തീരെ യോജിക്കുന്നില്ല പിന്നെ നല്ല നല്ല കാര്യാ നല്ല ഗെയിമുകൾ കുഴപ്പല്ല്യ നിങ്ങള് പറഞ്ഞ പോലെങ്ങള് ഗെയിം കളിക്ണ്ട് നല്ല നല്ല ബുദ്ധി വികസിക്കാൻ പറ്റിയ പല ഗെയിമുകള്ണ്ട് അതിനോടൊക്കെ ഞാൻ യോജിക്ക്ണ്ട് കാരണം അത് കളിച്ചതോണ്ട് എന്തേലൊക്കെ ഒരു ഉപകാരം നമുക്ക്ണ്ട് കാരണം വെറുതെ കളിക്കല്ലല്ലൊ കാരണം അത് ക ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഇപ്പൾ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഗെയിമുകൾ കളിക്കണം നമുക്ക് ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിച്ചുള്ള ഗെയിമുകളൊക്കണ്ടല്ലൊ നമ്മുടെ ഈ സുഡോക്ക് പോലുള്ള ഗെയിമുകളൊക്കെ അതൊക്കെ കളിക്ക കാരണം അത് കളിക്കുമ്പോ കുറച്ചെങ്കിലൊക്കെ നമുക്കൊരു ഉപകാരം ഇണ്ട്ന്നേങ്കിലും പറയാം ഞമ്മളൊക് ശീലിക്ക അങ്ങത്തെ ഗെയിമുകളൊക്കെ നമ്മളെല്ലാം ശീലും ണം അതിലൂടെ കളിച്ചിട്ട് നമ്മള് നല്ല നല്ല ഗെയിമുകളിലൊക്കെ കണ്ടെത്തണം എന്നുള്ളതാണ് ഈ ഒരു വീക്ഷണം എന്റെ ഒരു വീക്ഷണം ഗെയിമിന്റെ ഭാഗത്തിലൂടെ
പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്കൂളുകളില് ക്ലാസ് റൂമുകളിലുള്ള ഉറ ക്കം കൂടിയിട്ടുണ്ട് അതിനുള്ള പ്രധാന ഒരു കാരണം കൂടിയാണ് ഈ ഗെയിമ് എന്നുള്ളത് രാത്രി മുഴുവൻ കുട്ടികൾക്ക് ഒഴിവ് കിട്ടുന്ന സമയമാണല്ലോ രാത്രി ബാക്കി രാവിലെ മുഴുവൻ സ്കൂളിലാണല്ലോ അപ്പം രാത്രി മുഴുവൻ ഗെയിം കളിച്ചൊണ്ടിരുന്നാണ്ട് രാവിലെ സ്കൂളിൽ പോയിട്ട് ഉറങ്ങാം എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ അടിച്ചേൽപ്പിക്കാൻ ഈ സമുദായം അടിച്ചേൽപ്പിച്ചതാ കാരണം ഇപ്പം ഗെയിമിംഗ് സ്പോൺസർ ചെയ്യുന്ന എത്രയോ ചാനലുകൾ ഇപ്പം നമുക്ക് കാണാം ഗെയിമിങ് സ്പോൺസർ ചെയ്യുന്നത് കാരണം അവരൊക്കെ ഈ പ്രൊമോഷൻ ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്നത് കുറേ ഗെയിമ് ഗെയിമുകൾ ഓൺലൈൻ ഗെയിമുകൾ എത്രയോ പ്രൊമോട്ട് ചെയ്യുന്ന എത്രയോ ആളുകളെ നമ്മളിപ്പോൾ ഓൺലൈനിലായിട്ട് കാണാം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും കുറേ ഗെയിമുകളും ഇങ്ങനെ കുറെ ഗെയിമ് ഗെയിമ്കളങ്ങനെപ്രൊമോട്ടർചെയ്യ അതൊക്കെ ആളുകള് കുട്ടികളെ കുട്ടികളൊക്കെ വളരെ ആകർഷിക്കുന്നുണ്ട് ഈ പ്രൊമോഷനൊക്കെ പ്രൊമോഷനും ഭാഗങ്ങളൊക്കെ കുട്ടികളിലേക്കാണ് അവർ എത്തിക്കുന്നത് അവരൊന്നും ടാർഗറ്റ് ചെയ്യുന്നത് വലിയ ആളുകളെയല്ല കുട്ടി കുട്ടികളെ അതായത് സ്കൂള് പഠിക്കുന്ന കുട്ടികൾ കോളേജ് പഠിക്കുന്ന കുട്ടികൾ അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവരിലേക്ക് അത് കൃത്യമായി എത്തുന്നുണ്ട് ആഹ് പ്രൊമോഷന് അതോണ്ട് തന്നെ അവരതിലേക്ക് അഡിറ്റാവുന്നത് ഏറ്റവും വലിയൊരു കാരണംന്നുള്ളത് ഇപ്പത്തെ ഓൺലൈൻ പ്രൊമോട്ടർമാരാണ് പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളാണ് അത് താങ്കൾ തോന്നിയിട്ടില്ലേ അങ്ങനെ ഒരു അങ്ങനെയുള്ള കാര്യം
അതെ അത്ങ്ങള് പറഞ്ഞത് കാര്യാണ് കൂടുതലായിട്ട് ചെറിയ കുട്ടികളേണ് അവര് ശ്രദ്ധകേന്ദ്രീകരിക്ക കാരണം അവർക്കറിയാം വലിയവർക്ക് ഇത് വലിയ താല്പര്യണ്ടാവൂല കുറച്ച് കാലം കഴിഞ്ഞാ നമ്മുക്കന്നറിയനമ്മള് ചെറുപ്പത്തിലാണ് പൊവെ ഗെയിം കള ശീലണ്ടാവ ചെർപ്പം പറഞ്ഞാ ഞമ്മളൊരു സ്കൂൾലൊര് ന്നാ എട്ട് ഏഴ് സ്കൂൾലൊക്കെ പഠിക്കുന്ന ആ ക്ലാസ്. ലൊക്കെ പഠിക്കുന്ന സമയത്തേകാരം പൊതുവെ ഗെയിമിനോട്ങ്ങ താല്പര്യംണ്ടാവ. അപ്പൊ പൊതുവേ ഗെയിമിന്റെ ഇ ഇതിനെ ഉൽ അ് നിർമ്മിക്കുന്ന ആൾക്കാര്. അത്തരം ഒരു കൊ അ സമുദായത്തെ അത്തരം ഒരു എയ് ഇ എ വയസ്സ്ല്ല ഒരു പുരു ആ ഒരു. ഏഹ് പ്രത്യേക മയ് എ വയസ്സ്ള്ള ആൾക്കാരണ് അവര് പ്രത്യേകം കേന്ദ്രീകരിക്ക. അത്തരം ആളുകള് കൂടുതൽ കൂടുതല് ങ്ങനെ ഉത്തേജനം നൽകി നൽകി പീണ്ടും വീണ്ടും ഗെയിമില് കളിക്കാള്ള താപര്യം വര്ണ്. പിന്നെങ്ങള് പർഞ്ഞു രാ പ്പത്തെ സ്കൂളുകള് കാര്യം പർഞ്ഞു ഞാന് ഒര് ഒരുപാട് വിഷയങ്ങള നമുക്ക് മനസ്സിലായിട്ട് കാര്ണം. ഞാനൊരു സ്കൂൾല്ങ്ങനെ ക്ലാസ്ട്ക്കാൻ ണ്ടി പോകുന്നൊരു അധ്യാപകന് ഇങ്ങനെ കാര്യത്തില് പോകാൻണ്ട്. അപ്പൊ കുട്ടികളൊക്കെ നല്ല രീതിയില് ഒറങ്ങാണ് ക്ലാസ് ശ്രദ്ധിക്കാന്ന വിഷയൊന്നു ഓര്കില്ല. അതോ അവര് വന്നിട്ട് കൊറ ഫസ്റ്റ് ഒരഞ്ചിൻറ്റ് ഒരാദ്യത്തെ അഞ്ചിൻറ്റൊക്കോല് പത്തിൻറ്റൊക്കൊല് ശ്രദ്ധിക്കും. പിന്നെ ഇങ്ങനെ അങ്ങനെ ആടുണ്ടാവും ഞാൻ ചോദിച്ചു എന്താ നിങ്ങളെങ്ങനെ ഒർങ്ങാ കാര്ണം ജ് കുട്ട്യളോട് ചൊയ് ച പ്പ ഗൂ ഒരു ഒര് നാലഞ്ച് കുട്ട്യളെൻ ശ്ര ചോയ്ച്ചപ്പോ ഓല് പർഞ്ഞെ. ഗെയിമ് കളിക്കല്ണ്ട് ക്ഷെ ഓൽക്ക് പറയാ മട്യാണ് കാര്ണം പറയാ പറ്റാത്തൊരു കാര്യാണല്ലോ ഗെയിമൾച്ചോ ഒർക്കളയ ന്നട്ട് ഇവടന്നിട്ട് ഒർങ്ങാന്നുള്ളത അപ്പൊ ഞാനിങ്ങ ചോയ്ച്ച് ചോയ്ച്ചപ്പ. അവരട് പിന്നെങ്ങനെ നിർത്താ പർഞ്ഞു പിന്നെ അവര്പ്പം നിയന്ത്രണം കൊണ്ടുവന്നു തോന്ന്ണ് അതെ അവരുടെ. മാതാപിതാക്കളോട് ഈ വിഷയം സൂചിപ്പിച്ചു കാരണം. ഈ മാതാപിതാക്കളാണ് ഇതിന് കൂട്ട്ന്നൊട്ക്ണത് ഞമ്മക്കറിയ ഇന്റെരു ശീലന്നചാല്. ഞാ മൻസിലാക്ക്ണത് ഇൻച്ചി ഈ ഗെയിമിനോള്ളരു താല്പര്യല്ല്യാത്തത് ഒന്നാമത്തത് ഞാന് ഉദ്ദേശിക്കുന്ന എഹ് ഞ മൻസിലാക്കുന്നത്. എന്നെ മാതാ പിതാക്കള് എനിക്ക് ഇതിനെ കൃത്യമായി നിയന്ത്രിച്ചു ന്നുള്ള കാരണം. രാത്രി സമയം പത്ത്മണി ഒമ്പത് മണിയായ ഒരു ഫോൺ തരാ തരൂല അത്. ഫോൺ എടുത്ത്ക്കാ ആ അത്തരു കുട്ടികളെ ശീലിപ്പിക്കണം കാരണം ഈ കുട്ടികള് ചെറുപ്പത്തിലെ ഫോണൊടുക്കുമ്പ ഓല് രാത്രിം പകലുല്ലാതങ്ങനെ ഗെയിമൾച്ചുത്തർക്കും. പിന്നെ അയ്ലങ്ങട്ട് ഒയ് വാവാൻ പറ്റാത്ത രീത്യാവും. ഇതിൻ്റൊക്കെ പല ഭവിഷ്യത്തുകും അനുഭവിക്കാ ചരി പല കുട്ടികളും ഇന്നിപ്പോ. ഗെയിമ് കളിച്ച് തോറ്റിന്റെ പേരിൽ ഏഹ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പലതും ഈ തോൽ ഒരാള് കുട്ടി ഒരു കുട്ടി മറ്റൊരു കുട്ട്യെ തോൽപ്പിച്ചിന് കൊന്നിട്ടുണ്ട് അങ്ങനെ പല. ച്ച ഒരുപാട് സ് ദുഃഖ ദുഃഖപ്പെടുത്തുന്നരു പ ദുഃഖിക്കുന്ന ഒരുപാട് വാർത്തകളും. അങ്ങൻത്തെ വാർത്തകളൊക്കെ ഇന്ന് വര്യാണേ. അപ്പ ഇതിനൊക്കഹ് ഇത്തരം രീതിയിൽ നമ്മളെ ജീവൻ കവർന്നെടുക്കുന്ന രീതിയിലേക്ക് ഇത്തര ഗെയിമുകള് മാറിന്ന്ള്ള അത് മൻസ്സിലാക്കുന്ന കുട്ടികൾടെ മനോഭാവം അത്രത്തോളം വിക മൊ മാറി. ഗെയിമ്ന്ന്ള്ള എന്തോര് ജീവിതം പോലെ ആയിമാറി. അതിന് തോറ്റാല് അവര്ക്ക് മ് ജീവിതം മൊത്തം പോയി. പ്പൊ മ്മക്കറ്യ പല ഗെയിമുകളൊക്കെ അവസാന നിമിഷത്ത് തോൽക്കുമ്പോ അതിന്റെ സ് ഒരു സങ്കടത്തില് പലരും ആത്മ ത്മഹത്യ ചെയതിട്ട്ണ്ട് പിന്നെ മാതാപിതാക്കള് മൊബൈല് കൊടുക്കാഞ്ഞാല് അത്മ ആത്മഹത്യയ്തിട്ടുണ്ട്. അപ്പ ഇതൊക്കെ വല്ല്യൊരു സംഭവായി പ്പതൊക്കെ കാൽത്ത് മാറിക്കൊണ്ടിരിക്കാണ്. അപ്പ ഈ വിഷയത്തില് ന്താ പറയാള്ളത് കുട്ടികളുടെ ഒരു ചിന്താഗതി മാറുന്ന വിഷയത്തില് ഗെയിമ് കളിക്ക. ഫോണ് കിട്ടാത്ത വിഷയത്തിലൊക്കെ.
ആ കുട്ടികൾടെ ചിന്താഗതി മാറുന്നത് നമ്മള് രക്ഷിതാക്കള് ഏറ്റും കൂടുതല്. ശ്രദ്ധിക്കണ്ടരു കാര്യാണ് കുട്ടികളെ ചിന്താഗതി മാറുന്ന മാറുക എന്നുള്ളത് അവർക്ക് കർശനമായിട്ടുള്ള നിയന്ത്രണ പെട്ത്ത്യാല് പല രക്ഷിതാക്കളും കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാറാവുന്നതേ ഒള്ളൂ. ഇപ്പോഴത്തെ കുട്ടികള്. കാരണം അവര്ക്കുള്ളത് രക്ഷിതാക്കള് കയറ് ഊരി വിടുക. ട്ടികളെ ഗെയിമിങ്ങിന്റെ ഭാഗത്തേക്ക് മ അമിതമായിട്ട് പോകും. അയ്നൊക്കെ രക്ഷിതാക്കളൊന്ന് കർശനമായിട്ട് ന്ന്. ഒന്ന് അവരെ പുടിച്ച് നിർത്ത്യാ മതി എന്നുള്ളതാണ് ന്റെര് അഭിപ്രായം. ഈ വിഷയത്തില് നമുക്കൊന്നും കൊറേ സ് നേരം സംസാരിക്കാനുണ്ട് നമുക്കൊന്ന് പിന്നീടൊരിക്കൽ സംസാരിക്കാം.
അതെ അവസാനിപ്പിക്കാം സമയം കിട്ടുമ്പ നമക്ക് സംസാരിക്കലേ എന്ന ശരി. ശരി സർ.